ഹലോ ഹലോ ഫുഡൊക്കെ കഴിച്ച് കെടന്നോ
ആഹ കെട്ന്നില്ല കെടക്കാൻ ആവുന്നൊള്ളു
ആഹ്
ടോ ഫുഡഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ച കടന്നു നിങ്ങൾന്താ ഫുട്ബോൾ കാണോ ഫുട്ബോള് കാണാണോ
അല്ലാ ഫുട്ബോൾ കാണല്ല ഫുട്ബോൾ ഫാൻസ് അല്ല
ആഹ് ഓക്കെ പിന്നെ എന്താഷ്ടം യാത്രകളോ
ആഹ്
പിന്നെ എന്താഷ്ട്ടം യാത്രകളോ
ഓഹ് യാത്ര ഇഷ്ട്ടാണ്
എന്റെ ഫുഡൊക്കെ കഴിച്ചാ എന്തായിരുന്നു ഫുഡ്
ഫുഡ് കപ്പ ഇണ്ടായിരുന്നു ബീഫ് ഇണ്ടായിരുന്നു ചപ്പാത്തി
ഉം
അവിടെ എന്താ ഫുഡ്
കൊണ്ടൊക്ക്‌ ചോറും കറിയും
ഹലോ മിനില്ല
മീനുണ്ട് ചോറും കറീം മീൻ വറുത്തതുണ്ട്
വ
എന്നിട്ട് എങ്ങനെ കാലാവസ്ഥയൊക്കെ അവിടെ ഉം ബിരിയാണിയക്കെ വെക്കും അതൊക്കെ ഇഷ്ടാണ്
ഉം ഇത് കാലാവസ്ഥ നല്ല മഴയാ
കാലാവസ്ഥ മയൊന്നില്ല മഴയില്ല വെയിലും ഇല്ലാത്തൊരു കാലാവസ്ഥയാണ്
ഇവിടെ മഴണ്ട് ഇടിയൂണ്ട്
ഉം ഇന്നലെ രാത്രിയിലൊ ക്കൊണ്ടാര്ന്നു ഇന്ന് രാവിലെ പത്തു മണി വരൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കാലാവസ്ഥ കുഴപ്പമില്ല ഇടി മയൊന്നുല്ല എന്ന വെയിലൂല്ല അങ്ങനത്തൊരു കാലാവസ്ഥയാ
അത് മഴണ്ട് ഇടിയുണ്ടായിരുന്നു നല്ല കൂളിങ്ങുള്ള കാലാവസ്ഥയാണ് ക്ലൈമറ്റ് ഉസാറ
ആ എന്നിട്ട് അങ്ങനെ യാത്രകളൊക്കെ ഇഷ്ടാണോ
ഓ യാത്ര ഇഷ്ടാണ്
ലാസ്റ്റ് പോയ യാത്ര ഏതാണ്
ലാസ്റ്റ് ലോങ്ങ്‌ പോയത് ഊട്ടിയാ
ഊട്ടീല് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ
ഊട്ടീല് പൊതുവേ ഇങ്ങനെ പരന്ന സ്ഥലാണല്ലോ ഇന്ന സ്ഥലത്ത്ന്ന് പറഞ്ഞ് അവിടെ വ്യൂ പോയിന്റുകളല്ലേ
ഉം
പ്രത്യേകിച്ചൊരു സ്ഥലന്ന്‌ പറഞ്ഞ
ഇല്ലാല്ലെ എല്ലാ സ്ഥലങ്ങളും ഇഷ്ടാണ്
നമ്മള് യാത്ര ഫാൻസാണോ
ആഹ് യാത്രകള് ഇഷ്ടപ്പെടല്ണ്ട് യാത്ര ചെയ്യാറ്ണ്ട് ഞാൻ ലാസ്റ്റ് പോയത് ഊട്ടിലെന്നെയാണ് ലോങ്ങ്‌ യാത്ര പോയത്
ആഹ് ആർടെ കൂടെ പോയി
അവടെ ടീ ഫാക്ടറി കർണാടക ഗാർഡൻ പിന്നെ ബോട്ടിങ്
ഉം
രണ്ട് മൂന്നാല് സ്ഥലങ്ങളിലൊക്കെ പോയത് കർണാടക ഗാർഡൻ അന്ന് സൂപ്പറായിരുന്നു അടിപൊളിയാർന്നു ടീ ഫാക്ടറിത്തെ ചായ നല്ല ടേസ്റ്റ് ആണ്
അവിടെ പിന്നെ ചോക്ലേറ്റ് ഫാക്ടറികള് ഉണ്ട്ലേ
ആഹ് ചോക്ലേറ്റ് ചോക്ലേറ്റ് ഫാക്റി ടീ ഫാക്ടറി രണ്ടോരോടത്തന്നെണല്ലോ.
ആഹ്
തേയില വെട്ടി ചായപ്പൊടിയാക്കി പാക്ക് ആക്കി വരണത് വരെ നമ്മള് ലൈവായി കാണല്ലേ
ചോക്ലേറ്റോ.
ചോക്ലേറ്റ് നല്ല ടേസ്റ്റ്ള്ള ചോക്ലേറ്റ് ആണ് കയ്ക്കാൻ കിട്ടിയത്
ആരെ കൂടാ പോയത്
ഏഹ് ഫാമിലിയാർന്നു ഫാമിലി ഫാമിലി കാണിച്ച് ആഹ്
എത്ര മെമ്പർമാര്ണ്ട്
ഞങ്ങള് ഫാമിലി ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട പോയിരുന്നത് എല്ലാരുംപാടെ മുപ്പത്തഞ്ച് നാപ്പത് ആള് പോയിട്ടുണ്ട്
അതെ ഇയാളെ ഫാമിലി
ഞങ്ങളെ ഫാമിലി നാല് ഫാമി നാലാളാണ് ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും
ആഹ് പിള്ളേരൊക്കെ എന്തെയ്യിന്നെ പഠിക്കുന്നോ?
കുട്ടികള് പഠിക്ക്ണാണ്
എത്രയില?
അഞ്ചിലും മൂന്നിലും ആണ്
ഗേളോ, ബോയിയോ?
പൊറത്ത് ജോലിക്ക് പോയതാണ്.
അല്ല ഗേളാണോ ബോയിയാണോ ചോയ്ക്ക മക്കള്?
ഗേള് ആഹ് എന്താണ് ഗേളും, ബോയിം
ആണോ? ആഹ്
ആഹ്
ഹസ്സ് പൊറത്ത?
ഇങ്ങക്കെന്താ എന്തേലും വർക്ക് ചെയ്യിണ് ണ്ടോ? എന്തേലും വർക്കുണ്ടോ?
ആഹ് വർക്കുണ്ട് ടീംച്ചിംഗ് മേഖലയിലാണ് ചെറുതായിട്ട്
ആഹ് എന്നിട്ടെങ്ങനെ കടപ്പുറങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ഇഷ്ട്ടാണോ? ബീച്ച് കാര്യങ്ങളൊക്കെ?
ബീച്ച് ഇഷ്ട്ടാണ് അവിടെ എപ്പളൊന്നും പോവാറില്ല എന്നാ പോ
അവിടെയുള്ള കാഴ്ചകളൊക്കെ സൂര്യാസ്തമയം അത് വല്ലാത്തൊരു ആഹ് ബീച്ച് ഇഷ്ട്ടാണ് ബീച്ചില് ഞ്ഞങ്ങള് പോവാറുണ്ട് ബീച്ചിലെ കാഴ്ചകൾ രസാണ് തിരമാലകളുടെ വരവ് അഹ് ഒരറ്റം കാണാത്ത വെള്ളങ്ങള് അങ്ങനെ ബീച്ച് രസാണ് വൈകുന്നേര സമയങ്ങളിലൊക്ക ക്കെ
അവസാനം പോയത് എത്ര നാളായി?
ഇപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങള് അങ്ങനെ ദൂരൊന്നും പോവൂല ഹസ്ബൻഡ് വരുമ്പളാണ് ദൂരമൊക്കെ പോവല് പിന്നെ ചെറിയ ചെറിയ ട്രിപ്പ്കളൊക്കെ പോകലൊള്ളൂ! ഫാമിലി ട്രിപ്പ് ഞങ്ങള് ദൂരം പോക്ക്ണ്ട് എല്ലാരും
ആണോ?
വാട്ടർ തീം പാർക്ക് കൂടെയെക്കെ ഞങ്ങള് ഫാമിലിയായിട്ട് വന്നാണ് കസിൻസിൻ്റെ കൂടെ പോകും
നാട്ടിൽന്ന് എത്ര കിലോമീറ്റർ കാണും ബീച്ചിൽക്ക്?
ഏഹ്?
ബീച്ചിൽക്ക് നാട്ട്ന്ന് എത്ര കിലോമീറ്റർ?
ഒരുപാട്ണ്ട്
അതെ
ഉം ഞങ്ങക്ക് ഇവടെ അടത്തൊന്നുല്ല ദൂരം ഞങ്ങക്ക് പോവന്നെ വേണം ഒരുപാട് ദൂരം പോയാലാണ് ബീച്ചിലൊക്കെ ഞങ്ങളെ എടുത്തായിട്ട് അങ്ങനെ ഒരു ടൂറിസ്റ്റ് ഏരിയൊന്നുമില്ല
ഇല്ല്യലേ?
പിന്നെ ചെറിയ ചെറിയ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഇണ്ടന്നല്ലാതെ നമ്മളെ- ആഗ്രഹിച്ച് പോണതൊന്നുല്ല
മലയോര പ്രദേശം
മലയോര പ്രദേശൊന്നു അല്ലാ സാദാ എന്താണ് ഇതന്നെ എങ്ങനേപ്പാടെ ഇങ്ങളൊക്കെ എങ്ങനെ മലയാള പ്രദേശാണോ അതോ പൊയന്റിം തോടിന്റി ഒക്കെ അടുത്താണോ മയൊക്കെ പെയ്താ വെള്ളം കയറോ
വെള്ളൊന്നും കേറൂല നമ്മള് ഏകദേശം മലയോര പ്രദേശങ്ങ വെള്ളം കേറ
എല്ലാലെ കുന്നുകളോ?
അടുത്ത് തോ തോട് പുഴയൊന്നുല്ല വലിയതൊന്നും കുന്നുകളൊക്കെണ്ട് ചെറുതായിട്ട്
ഉം എനക്ക് ഇവിടെ മലയോര പ്രദേശല്ല എന്നാല് എന്നാലും നമ്മളെ ടൗണും അല്ലാത്ത ഒരു ഏരിയാണ്
ആഹ്
ചെറിയ കൈത്തോടുകളുണ്ട് ഓവറായി വെള്ളൊന്നും കേറൂല എന്നാലും നമുക്ക് കൊർച്ച് ദൂരാണ് പാടങ്ങളുണ്ട് നാല് രണ്ട് സൈഡ് കൂടി ആ വയലുകളുണ്ട് കൈത്തോടാണ് അല്ലാതെ വലിയ എന്താണ് പൊയിം തോട്ന്നല്ല ഇണ്ട് കൊർച്ച് വിട്ടാണ് നമുക്കത് എങ്ങനേണെങ്കിലും വെള്ളം എത്തിപ്പെടൂല
വയൽല്ല് എന്തോ കൃഷി എന്തോണ്ടോ
ഞങ്ങക്കില്ല ഇവിടെതെന്താണ് എന്താണ് മറ്റേ തൊട്ടടുത്ത് ഇവടെ അടുത്ത്കൂടി ഇങ്ങനെ കൃഷിയാളാണ് നെല്ല് നെല്ലാണയ്ലധികം വിതക്കല്
നെല്ല് കൃഷി കൃഷി ചെയ്യല്ണ്ടോ ഇപ്പളും
ഞങ്ങള് ചെയ്യ്ണതല്ല ബടെ അടുത്തുള്ള വയലില് ആഹ് ണ്ട്ണ്ട്ണ്ട് അത് സ്ഥിരായിറ്റ് എന്താണ് സ്ഥിരായിട്ട് ന്റവിടെ വയലി തന്നെയാണ് കൃഷി ചെയ്യല്
ആഹ്
എല്ലാ വർഷവും ഓല് എന്താണ് നെൽകൃഷിക്കായിട്ട് വയല് ഒഴിച്ചിടുന്നതാണ്
അതെല്ലാം എന്താ ചെയ്യാത്
അങ്ങനെ ചോദിച്ചാൽ നമുക്കറിയില്ല അത് പോലങ്ങനെ കയറ്റി വെക്കും പക്ഷേ അതങ്ങനെ എന്താണ് നാറ് നട്ട് അത് വളർന്ന് വരുന്നതും അത് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു
ഉം
നല്ല അടിപൊളി സ്ഥലാണ് ഇവിടുന്ന് ഞങ്ങള തൊട്ടടുത്ത് സ് സ്കൂൾണ്ട് ആ സ്കൂൾന്ന് വയല് കാണാനും നാറ് നടാനും സ്കൂൾ കുട്ടികളായിട്ട് പോവാറൊക്കെണ്ട് ഇവിടെ തൊട്ടടുത്ത സ്കൂ മലപ്പുറം ജില്ലയാണ്
ആണോ ഏത് വാഗാ നിലമ്പൂർ വാഗാണോ അതോ
വേറെന്താ ഞങ്ങള് സ്കൂൾന്ന് ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ അതൊക്കെരു വൈബാണ് കുട്ട്യാക്കും ഇങ്ങനെ പരിസ്ഥിതി ദിനായിട്ട് ബന്ധപ്പെട്ട്ക്കാണ്ട് വയലിലൊക്കെ കാണാനൊക്കെ പോക്കുണ്ട് കുട്ട്യാളേറ്റ് പോകും
ആഹ് ടീച്ചറാ
ടീച്ചറല്ല അല്ല കുട്ട്യാളെ സ്ക്കു സ്കൂൾന്ന് പോവും അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടരുമ്പോ കാണലുണ്ട് പറയാ
ആഹ്. നിങ്ങൾക്ക് കൃഷി നല്ല ഇഷ്ടം ആണല്ലേ
ഏഹ് കൃഷി ഇഷ്ടാണ് എന്ന് വെച്ചാല് കുഴപ്പല്ല അങ്ങനെ വലിയ താല്പര്യന്നു അല്ല പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കിയത് കാണുന്നത് വലിയ താല്പര്യാണ് നമുക്ക് ഉണ്ടാക്കാന വലിയ താല്പര്യൊന്നുല്ല
ഉം നാ വീട്ടില് ചെയ്യുന്നുണ്ടോ
ഏഹ്
വീട്ടിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ഒന്നുല്ലാ
ഉം ഒന്നുല്ല നല്ല ചെടികള് ഉണ്ട് അല്ലാത്ത ഒന്നുല്ല പിന്നെ നല്ല മുളക് തൈയ്യ് ആ പ പച്ചമുളക് അങ്ങന നല്ല ഒരു വെണ്ടക്ക തൈ അങ്ങനെ ഒക്കെ ഉണ്ട്
മ മത്തന് കുമ്പളങ്ങ വെള്ളരിക്ക
അത് അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇതായി വരുമ്പോ ഇത് ഇതാക്കും ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഞാനല്ല ഇവിടെ ഉമ്മാണ് അതിന്റെ ഒക്കെ ആള് മത്തന് കുമ്പളങ്ങെ ഒക്കെ
കറിവേപ്പില ഉണ്ടോ
ഏഹ്
കറിവേപ്പില
ആഹ് കറിവേപ്പിലന്റെ മരം ഉണ്ട് വലുതായിട്ട് ഒന്നുണ്ട് അപ്പൊ ഫുട്ബോൾ കാണലന്നെ ഇല്ല അപ്പ ഫൈനലൊന്നും കാണാനൊന്നും താല്പര്യല്ല
ഫുട്ബോൾ ഫാൻസ് അല്ല
ഏഹ് ക്രിക്കറ്റോ
ക്രിക്കറ്റും എനിക്ക് താല്പര്യല്ല
അപ്പൊ ഏഹ് എന്താണ് ഗെയിമിൻ്റെ മേല മേഖലകളിലൊന്നും ഇഷ്ടല്ലാ
പിന്നെ എന്താണ് താങ്കൾക്ക് ഇഷ്ടം
നമ്മള് ചെലപ്പോ ഫേസ്ബുക്ക് യൂസ് ചെയ്യും പിന്നെ യൂട്യൂബ്
ആഹ് വെറും സോഷ്യൽ മീഡിയ
ഉം വാട്സപ്പും ഇൻസ്റ്റഗ്രാമും
ഉം ഉം മനസ്സിലായി വെറും സോഷ്യൽ മീഡിയയില്
ഉം ഇയാൾക്ക് എന്താ ഇൻസ്റ്റഗ്രാമ് ഒക്കെ ഉണ്ടോ
വേറെ എന്തൊക്കെ ഇന്ന ദേ നിങ്ങക്ക് ഫുഡൊക്കെ കഴിച്ച് കിടക്കാനായില്ലൊ ഇപ്പൊക്കെ
ഇപ്പൊ ഒറങ്ങോ എന്ന് ഒറങ്ങണ ടൈം ആയില്ലേ
ഇപ്പ അതെ പതിനൊന്നു മണി ഒക്കെ ആവും
അപ്പൊ ഓക്കെ എന്നാ ശരി
ഓക്കെ
ശരി ഓക്കെ